ആ ഹലോ ആ ഇപ്പം കേൾക്ക്ന്ന്ണ്ട്! ആ ആ ആ പണിക്കളൊക്കെ കഴിഞ്ഞോ?
ൻ്റെകയിഞ്ഞു
ഏ.... ങ്ഹേ.... പണിയൊക്കെ കഴിഞ്ഞ കുളിക്കാണ്ട് ചെറിയ മോനെ ഇപ്പൊ ഫോൺ മ്മൽ കളിക് ക്ക അതക്കെ കഴിഞ്ഞിട്ട് വേണം ഓല കളികഴിഞ്ഞിട്ട് വേണം കുളിപ്പിക്കാൻ. ഓലെ കു ഓലെ കുളിപ്പിക്കാതെ നമ്മ കുളിച്ചിട്ട് കാ ഇല്ലല്ലോ പിന്നെ നമ്മള് വേണം രണ്ടായാമ്മള് ഓ ഓന്ക്ക് നാല് വയസ്സ് എൽ കെ ജി പോവ്യാ പ്പൊ
ആ ഓ അവധി ആയത് കൊണ്ട് മൊത്തത്തില് തകർക്കുായിരിക്കും
ആഹ് അവധി ആയതോണ്ട് ഞാൻ പറയനിണ്ട്. സ്കൂൾ ഇണ്ടായി കിട്ടിയാ മത്യോനി അ അന്ന് ആഹ് ആ പിന്നെ അന്ന് നമുക്ക് നോമ്പു ആയ ഓല്ക്ക് ഒന്നുല്ലാത്തൊരു കളി അന്ന് ണ്ടാവും നമ്മക്ക നോുമ്പോ അങ്ങനെ കാവുമ്പേ
ആ.....
ഹ് ഹ് ഹ് അപ്പൊ നമ്മുക്ക് ദേഷ്യം പിടിക്കും! ആ് ക്ഷീണം തൊക്കെ ഉണ്ടാവ്യൂ അപ്പോൽക്ക് അധി കൊര് അതുവരെ ഇല്ലാത്ത വിഷപ്പും, ഇതൊക്കെയാണ് ആദ്യ ഇ ത്തെ ദിവസം തിന്നിട്ട് ചെയ്യും ചെയ്യൂല ഇന്നാ പിന്നെ ഞങ്ങള നമ്മ കൊണ്ടുംങ്ങ്ട്ട് ഇതാക്കിപ്പിക്കുകയും ചെയ്യും ങ്ഹാ ബുദ്ധിമുട്ടിക്കും ചെയ്യും അതാണ് ഓല ഏർപ്പാട് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല അല്ലെങ്കിൽ ഓൽക്ക് ഭക്ഷണം തിന്നാനും വേണ്ട കൊടു കൊട്ത്താലും തിന്നൂല ഉം ഒന്നും വേണ്ട അങ്ങനെയാ ണ്
ഇനി എപ്പളത്തിനാ രാത്രിക്കാണ് ഫുഡ്
രാത്രി ഇഞി പിന്നെ മറ്റുള്ള ദിവസങ്ങളൊക്കെ ഉച്ചക്ക് വെക്കുമ്പോ തന്നെ പിന്നെ അടുക്കളേക്ക് ഇറങ്ങൂല രണ്ടു നേരം അടുക്കളേക്ക് വന്നു ഇറങ്ങൂല ഇന്ന് പിന്നെ ഇനി വൈകുന്നേരം ഫുഡൊക്കെ ണ്ടാക്കും ള്ളൂ നോമ്പള്ളൂണ്ടേ ആഹ ഇപ്പ ഇപ്പണ്ടാക്കിട്ട് കാര്യല്ലല്ലോ
ആ അതെ
ഓ ഞാനും മോളും ഭർത്താവൊക്കെ നോമ്പ് നോറ്റക്കണ്
ആഹാ
ഉം അപ്പൊ വൈകുന്നേരം ണ്ടാക്കിയാമതി ആ മൂത്താള് പത്തില് രണ്ടാമത്തെ ആള് നാലാം ക്ലാസ്സില് ചെറിയളെ കെ ജി ഉം ഉം എങ്ങനെ പഠി ക്കണ്ടാ
ആഹ് മക്കള് ഒരാള് അഞ്ചില് വലുത് ചെറുത് രണ്ടില്
ഏഹ് ഇനി ഇപ്പ നാളെ സ്കൂൾ ഉണ്ടാവൂലല്ലേ നാളെഞ്ഞി സ്കൂളുണ്ടാവലോ
നാളെ ഉം നാളെ അഞ്ചാം ക്ലാസ്സുകാരന് ഉണ്ട്
ആഹ് അഞ്ചു മുതൽ അങ്ങോട്ടുണ്ടന്ന് ഇനിപ്പ മക്കൾക്ക് മടിയാവും
ആഹ് ഞാൻ അവനോട് പോൺ അവൻ പോണുണ്ട്ന്നാ പറയണ അവന് പിന്നെ സ്കൂളിൽ പോവാൻ മടിയൊന്നുല്ല.
ഏഹ് എന്നോട് മോള് പറഞ്ഞ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് നേരിട്ട് ഇങ്ങട്ട് വ ഞാൻ സ്കൂളിൽ കേറൂല അറിയ ഇല്ലല്ലേ ഇവിടെ ശനിയാഴ്ച ക്ലാസ് ഇണ്ട്ന്ന് പറഞ്ഞാ പിന്നെ മടിയാ ആഹ് ആഹ് സ്കൂളിൽ ഇങ്ങനെ എന്താ ട്യൂഷൻ വിട എന്തായാലും പോ
പത്താം ക്ലാസ്സിലെ ആളാ ട്യൂഷന് പോണേ
ആഹ് പത്താം ക്ലാസ്സിലാള ട്യൂഷന് പോണത്
ആഹാ പഠിക്കൻ എങ്ങനെയുണ്ട്
ഇതുവരെ കുഴപ്പില്ല ഇപ്പ പത്താം ക്ലാസ് പറയുമ്പോ ഓള് ആഹ് കോഴപ്പൊന്നുവി ല്ല ഞമ്മക്ക് എന്നാലും ഒരു പേടിയാണ് ഇപ്പൊ കൊറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടാണല്ലോ
ആഹ് അതെ അതെ
ആഹ് അതുകൊണ്ടൊരു പേടിയ അപ്പോ ഓള് ഇക്കില്ലാത്ത പേടിയെന്തിനാ ഇങ്ങക്ക് ഞാൻ പറഞ്ഞ് നമ്മക്കൊരു പേ ടിയാണല്ലോ പ ത്താം ക്ലാസ് എന്നൊക്കെ പറയുമ്പോ ആഹ് ടെൻഷനാണ് ഞാൻ പറ അപ്പോ അതേപോലെ തന്നെ മദ്രാസെൽ അഞ്ചിനൊക്കെ പൊതുപരീക്ഷയിലൊക്കെ ആവുമ്പോ റിസൾട്ട് വരഞ്ഞ ദിവസ് നം എനിക്കൊരു പേടിയാ എന്നിട്ട് എന്നോട് ചോദിക്കും നിങ്ങളെന്തിന കൊയി മുട്ടയിട നട മാതിരി നടക്കണ പരീക്ഷ എഴുതി എനിക്ക് പേടില്ല എല്ലോ ഞാൻ പറഞ്ഞിട്ട് കാര്യം ഇല്ല ഞമ്മൾ നിന്ന ഇങ്ങനെ പിടച്ച് നടക്കു ആവാല്ലോ ഞാൻ പറയും മോളോട് ശ്രദ്ധിച്ചോണ്ട് എ പ്ലസ് ഒക്കെ വാങ്ങിക്കോണ്ട് കുറച്ചൊന്ന് വാങ്ങിയയൊന്നും അടുത്ത ക്ലാസ്സിന് ഗവൺമെന്റില് കിട്ടൂല ഇപ്പൊക്കെ അങ്ങനെ അങ്ങനെ പോവണ്ട് ഓല് പഠി ച്ചാലേ ഇപ്പൊ നടക്കുള്ളു
ആഹ്
ഉം ശെരിയാ ഉം പേടിയാണ് പറയും ചില വിഷയങ്ങളൊ ക്കെ പഠിച്ചിട്ട് കഴിയുന്നില്ല പഠിക്കാൻ കെമിസ്ട്രി അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയണ്ട് ഉം ഭയങ്കര പടാ അത് പിന്നെ ട്യൂഷൻ സ്ഥത്തും സാറും പറഞ്ഞ് മീറ്റിംഗ് നല്ല പ്രയാസവാണ് പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിന്നൊക്കെ അപ്പൊ അതു കൂടിയാങ് കേട്ടപ്പോ പിന്നെ പേടിയായി ഓളും പറയണ്ട് കയിയണില്ല സ്കൂളിന്നും പഠിപ്പിച്ചിരണ്ട് ട്യൂഷനും നല്ലോ പഠിപ്പിച്ച് കൊടുക്കണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല തലയിലങ് കേറി കിട്ടണ്ടേ പേടിയാ മാക്സ് കൊയപ്പില്ലന്ന് ഓള് പറയണ്
ആഹ് ഹ
എന്താ അറിയില്ല ഞാൻ പറഞ്ഞ് ട്യൂഷന് ഞാൻ ചേർത്തിന് ഇല്ലാത്ത പൈസ എടുത്ത് ചേർത്തിന് ഈ ഓണ പരീക്ഷ കയിയട്ട് എന്നിട്ട് അനക്ക് മാർക്കിന് വല്ല പിന്നെ ജ് താഴോട്ട് തന്നാണെ ഞാൻ ട്യൂഷന് നിർ ട്ടോ ഉമ്മ ട്യൂഷന് നിർത്തരുതേട്ടോ എനിക്ക് അതുള്ളോണ്ട പിന്നേം ഞാൻ പോണത് സ്കൂളിനങ്ങോട്ട് ഓടിച്ച് പോല ഓലെ പറഞ്ഞിട്ടും കാര്യ ഇല്ല ഉം അപ്പൊ ഓളെ അതേ കഴിഞ്ഞ പ്രാവശ്യേ പറഞ്ഞ് ട്യൂഷൻ നിർത്തണെക്ക് മാക്സ് ടീച്ചറ് പറഞ്ഞെത് മനസ്സിലാവ്ണില്ല ഓല് ഓടിച്ചാണ്ട് പോകും ന്നൊക്കെ പറഞ് അതാണ് പഞ് ഈ ഒമ്പതാം ക്ലാസിൽ ചേർത്തിട്ട് പിന്നെ ട്യൂഷൻ അൊ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു നമ്മള്ഡാ ഞ്എന്തെങ്കിലും സംഭവിച്ചാ മക്കള് ഇങ്ങട്ട് പറയല്ലോ അ ഇങ്ങൾ ട്യൂഷന്ന് ചേർത്താഞ്ഞിട്ടാണ് ഇന്ക് ഇങ്ങനെ മാർക്ക് കുറഞ്ഞേന്ന് പറ്ഞ്ഞു റ്ഞ്ഞാ പോയില്ലേ ഇപ്പത്തെ മക്കളാണ് ചെല് പ്പോ പറ്ഞ്ന്നും വരും നമ്മളായന്നൊക്കെ നമ്മള് മിണ്ടാതെ നിക്കും
അതെ ഇപ്പത്തെ മക്കളൊന്നും അങ്ങനെല്ല മറുപ
ഉം ആ ഒന്നണ്ട് പറഞ്ഞ അയ്ന്ള്ള മറുപടി ഇങ്ങട്ട് പറയും ഒരു കണക്കിന് നല്ലതാണേനു നമ്മളൊക്കായന്ന് ആരെന്ത് ഏ അവര് അവര്ത് ഞാൻ ഇപ്പളും പറിം ഇൻക്കൊക്കെ ഇപ്പഴായാലും ഒരാളോട് വർത്താനം പറയ്ബ തായി റയുമ്പോ മോളൊക്കെ പറയുമ്പോ ഇക്യര് പേടി പക്ഷെ നല്ലതായിരിക്കും പറിണത് ക്ഷേ നമ്മളെ നെഞ്ങ്ങെനെ പെടക്കും നമ്മളത് പറയലില്ലല്ലോ പറണം ന്നൊക്കെ വിചാരിക്കുട്ടോ ക്ഷെ ആ സാഹചര്യത്തുമ്പോ മിണ്ടാതെ നിക്കും ഉ ഒഴിവുള്ള സമയക്കെ ന്താ ചെയ്യ്യ
ഒരു ഞാന് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിണ്ട് അപ്പൊ സ്കൂളില്ലാത്ത ദിവസം മാത്രേ ഞാൻ വീട്ടില് ഇണ്ടാവുള്ളൂ അല്ലെങ്കി ഞാന് പാർലറി പോകും പ്രാക്ടീസ് സെയ്യാൻ പോകും പിന്നെ സ്റ്റിച്ചിംഗ ഒക്കെ ണ്ട് ഞാന് ഉ ചുരിദാറോക്കെ എന്റെ ഡ്രസ്സൊക്കെ ഞാൻ തയ്ക്യും എനിക്കുള്ള ആ എനിക്കുള്ളക്കെ ഞാൻ തന്നെ തയ്ക്കുന്ന്
ഏ അതോണ്ട് സുഖാണ് നമ്മക്ക് മെറ്റീരിയൽ ഇടത്ത് ഇട്ത്ത്ങ്ങാണ്ട്
ഏറ്റവും റേയ്റ്റ് കൊറ്ഞ്ഞ മെറ്റീരിയല് നോക്കിപ്പോയി മേടിക്യു
ആ ഇപ്പ ണ്ടല്ലോ പ്രയാഗ് അങ്ങനത്തെൊക്കെ അ വിടെ ഇത് പോ യാല് നല്ലത് കിട്ടുമല്ലോ ആ പരാഗൻ ആ പരാഗൻ അ പോയ നല്ലല്ലത് കിട്ടൊല്ലോ
ആ അതെ
ഉം ഞാനൊക്കെ ശ്രമിക്കാ ഇന്ക്ക് മിഷീൻ ന് തൊക്കെ ണ്ട് പക്ഷെ അയി്മക്ക് ഇരിക്യാന്ന് പറഞ്ഞ അത്രയ്ക്ക് ദേശ്യാ നിക്ക് ഇന്റെ അനയത്തിമാരൊക്കെ ചെയ്യൂട്ടോ അപ്പൊ ഇന്നോട് പറയോ ന്ന് ശ്രദ്ധിച്ച മ മതിയടുപ്പൊക്കെ യൂട്യൂബ് എല്ലോ ഉള്ളതല്ല ത്ര ആൾക്കാരാ ഇപ്പൊ യൂട്യൂബ് നോക്കി പഠിച്ചിക്ക്ണത് ആ ഞാൻ വല ശ്രമിച്ചാ നടക്കും ശ്രമിക്കൂല അതാണ് പ്രശ്നം പിന്നെ എന്താറിയോ ഇന്ക്ക് ഈ അളവെ കൗത്ത് വെട്ട് വെട്ടാ അയ്ലൊക്കെ പോയാ പിന്നെ പോയിലെ ആ ഒരു ഇതാണുള്ളത് ആ ഒരു പേടി അ വെട്ടിത്ത ആ
ഒ ഒന്ന് രണ്ട് വട്ടം ചെയ്ത് കഴിഞ്ഞാ പിന്നെ നമുക്ക്
ശരിയാവും ലെ ഒന്ന് ശ്രമിച്ചോക്ക അ വെട്ടി തന്നാ അടിക്കും
ആ ആ
ക്യാനൊക്കെ അതൊക്കെ അറിയാം പക്ഷെ ആ വെട്ടലിക്യോരു പേടിയ
ഉദാരണ അളവ് വെച്ചാ മതി ആ നമ്മള് പ്പോ നമുക്ക് പാകള്ളോരു നമ്മുടെ ചുരിദാറ് കറക്റ്റ് അളവ് വെക്യാ അത് പോറം മറിച്ചിട്ട് ഉൾവശം ആ ഉള്ളിൾത്തെ വശാക്കി ത്ത് വെക്യാ അപ്പാ ഐലാ വെട്ടിയന്റെ പാട്ണ്ടല്ലോ അതനുസരി ച്ച് വരച്ച് കൊടുത്തിട്ട് നമ്മൾ ട്ടി യടുത്താ മതി ആ അങ്ങനെയൊക്കെ ചെ നമ്മളിപ്പോ ഒരു പുറത്തിക്ക്പ്പോര് ചുരിദാർ തയ്ക്കാ കൊടുത്ത് കഴിഞ്ഞാ റേറ്റ്
ഉം എന്താ റേറ്റ് അറിയോ ഉ ചെയ്ത് നോക്കണ എല്ലും വേണല്ലോ ചെയ്ത് നോക്കാ ശ്രമിച്ചാലന്തും കയ്യോ ഒന്ന് ശ്രമിക്കാഞ്ഞിട്ടാട്ടോ ഞാനൊക്കെ ന്നിട്ട് എപ്പഴും ഉ നിർത്താന പറയാ എവിടെയെങ്കില ഒരു ജോലി ഉണ്ടോ ജോലി ഉണ്ടോ വീട്ടിൽ നിന്ന് എങ്ങാണ്ട് പറ ഇത എനിക്ക് മെഷീന ഇല്ലേ ഒന്നന്ന് ശ്രമിച്ചുടാ മാത്രം പറയരുത് കേറി
മ സാധാ വിഷയന മോട്ടോർ വെച്ചുണ്ടോ
ആഹ് സാധാരണ പക്ഷേ ഒരു മോട്ടർ വെച്ചാണ് എന്റെ കാല് കുറെേ അടിക്കുമ്പോ കാല് കട ചെറതിന്റെ മുന്ന തീ പൊള്ളീിന അപ്പൊ അയിന്റെ ശേഷം ആ പിന്നെ ഭയങ്കര ബുദ്ധി അപ്പൊ മെഷീന് മോട്ടറൊക്കെ വെച്ച്ത്ന്നക്കണേ ചൊക്കെ ന്നിട്ട് എന്താ ഞ്ഞൻ ഉ ഉ അവ വരൊക്കെ ഞാൻ ചെയ്തരുണ്ട്
ആഹ മറ്റേരു പിന്നെ നമ്മള് ചവിട്ടി ചവിട്ടി ഉണ്ടാക്കണം ഇതിപ്പോ അതിന്റെ ഒന്നും ആവശ്യ ഇല്ല അപ്പൊ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊന്ന് വ
മ ആ ഞാൻ അങ്ങനെത് ആലോയിക്കു നീ ചെയ്തോ ഇതരെ മോനുണ്ടായിന് ഇപ്പൊ മോനും നഴ്സറി പോയാ പത്തരൻ്റെ ശേഷം ഞാനും ഫ്രീ ആണ്
ആഹ് അതെ എന്തായാലും ആ സമയൊക്കെ ഫ്രീയായിട്ടിരിക്കു അല്ലേ പണി രാവിലത്തെ പണിം കഴിഞ്ഞ
കഴിഞ്ഞാല്
അപ്പം പിന്നെ വേറെ കൊഴപ്പൊന്നുല്ലല്ലോ
ആ ആ ഇനി ചെയ്ത് നോക്കണം ഒ ഒന്ന് രണ്ട്രാശ്യം ചെയ്താ ചെലപ്പോ അങ്ങനെ ഇങ്ങട്ട്
ശരിയാവും പിന്നെ അത്പോലെ നൈറ്റി മെറ്റീരിയലൊക്കെ കിട്ടൂല റേറ്റ് കൊറഞ്ഞ
ആ അതൊക്കെ ഒക്കെ ഇവടെ അട്ത്ത്ണ്ടേ
ആ അതൊരു നൈറ്റി മെറ്റീരിയൽ വേടിച്ചിട്ട് ആദ്യാരു ടോപ്പ് തയ്ച്ചോക്ക് നല്ല നൈറ്റ് മെറ്റീരിയൽ ആവുമ്പോ നല്ല കോട്ടൻ തുണിയല്ലേ ആ അപ്പൊ തയി ക്ക്യുമ്പോ നല്ല വൃത്തി ഉണ്ടാവും നമുക്ക് തയ്ക്കാനും പെട്ടെന്ന് മനസ്സി ലവും മറ്റ തുണിയൊക്കെ പോളിസ്റ്റർ ലാവും മറ്റേ തുണിയൊക്കെ പോളിസ്റ്ററൊക്കെ ആവുമ്പോ നമുക്ക് ആദ്യൊക്കെ തയ്ക്കുമ്പോ പാട് തോന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും കോട്ടന്റെലാ നമ്മളാദ്യ യിട്ട് തയ്ക്കുമ്പോ നമുക്ക് നല്ല ഫിനിഷിങ്ങാവും
ഇഞ്ഞ് അങ്ങനെക്കെ ഒന്ന് ചെയ്ത് നോക്കണം വെറുതെ ഇരിക്കുമ്പൊക്കെ വെറുതെ എന്താണ് എന്നാ ചുമ്മാ ആ ഫോൺമ്മ നോക്കിയാ പിന്നെ സമയം ഏത് വഴിക്കാ പോണത
ആ അത്പോലെ ഇപ്പ എല്ലാത്തിന്റെ ഇപ്പ ഈ ഇൻസ്റ്റൈൽ കാണിക്ക് നമ്മുക്ക് വെട്ടി പേ ക്കേജ് ഇട്ടിട്ട്ണ്ടെങ്കി നമ്മടെ അളവ് നമ്മുടെ എക്സ് എൽ ആണോ ബി നമ്മടെ എക്സലാണോ ബി ഇതൊക്കെണ്ടല്ലോ എക്സ് എല് ഡബിൾ എക്സ് എല് അപ്പൊ അവരോട് പറഞ്ഞാൽ എ സലോ നമ്മടെ ഏതളവെങ്കി അത് പറഞ്ഞ് കൊടുത്ത് കഴിഞ്ഞ നമ്മടെ കറക്റ്റ് ചുരിദാറിന്റെ പാറ്റേൺ അവര് വെ ട്ടി തരും നമക്ക് കൊറിയറേയ്ത് തരും ആ അപ്പൊ നമുക്ക് സുഖാ ആ പാറ്റേൺ വെച്ചിട്ടങ്ങ് വെട്ടി
വെട്ടിയാ മതില്ലേ ഉം ഞാനൊക്കെ ചെയ്തോക്കാം എന്നാ ശരിട്ടോ
ഉം ശരി ആ